ഹലോ
കെക്കണില്ലേ
ആടീ കേക്കുന്നുണ്ട് അനക് കേകുന്നിലെ ആ എന്തൊക്കെയുണ്ട് എത്താ പരിപാടി ചായ ഒക്കെ കുടിച്ചോ
ചായ കുടിചോ ചോച് കഴിഞാലെയ്
ആഹ്
ഇന്നലെ രാത്രി ഇഡ്ഡലിയ ഉണ്ടാക്കിയത്
രാത്രിയോ
ആഹ്
ആഹ് മാവ്ന്നലെ
ബാക്കി ഫ്രൈഡേജ് ക്ക് വെച്ചികെന്നു അപ്പ ഇണ്ടായിരുന്ന അപ്പൊ രാത്രിക്ക് ചോറു പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞലെ തട്ടികുട്ടികെന്നു പിന്നെ ഫ്രൈഡ് റൈസ് ആക്കിക്കർന്നിലെ അപ്പോ രാത്രി ഇന്ന് അവൾക്ക് ഇഡ്ലി മതി പറഞ്ഞു അപ്പൊ അങ്ങനെ രാത്രി ഇഡ്ലി ആക്കി കൊടുത്തു അപ്പ അതില് ഒരു മൂന്നാല് ഇഡ്ഡലി ബാക്കി ഉണ്ടായിരുന്നു
ആഹ് ആഹ്
അപ്പൊ അത് എടുക്കാ വിചാരിച്ചു രാവിലെ ഇപ്പൊ നോക്കിയ കുമ്പോ പിന്നെ നേരം വെളുത്തിട്ട്
ആഹ്
എന്തെങ്കിലും ചോറിന്റെ നിറ വ്യത്യാസം ഉണ്ടേങ്കിൽ ആള് നല്ലോണം കഴിക്കും സ്കൂൾക്ക് കൊണ്ടോണത് പിന്നെ ഞാനും കൊറച്ച് നയിച്ചോറിന്റരി കൊറച്ച് കൊടുന്നക്കല
ആഹ് ആഹ്
അയിക്ക് അധികം ഒന്നും ഇടൊന്നും ചെയ്ല കൊറച്ച് ഒരു നുള്ള് പിന്നെ നെയ്യ് കുക്കർക്കണ് ഉറ്റിച്ചു അയിൽക്കൊര് എലക്കായും
ഉം ഉം
ഒരു പട്ടപൊട്ടും ഒരു ഗ്രാമ്പൂടും.
ആഹ് എന്നാലും
വെള്ളയ്ച്ച്ട്ട്ങ്ങട്ട് ഉപ്പിട്ടണ് കൂക്കിചോട്കും ചിക്കൻ ണ്ടായ്രുന്നു. രണ്ടഷ്ണം അതും പൊരിച്ച്ടുത്ത്.
ഓൽക്ക്പത് മതിഅല്ലോ അത അങ്ങൻത്തെക്ക ആയാല് ഫുഡ്ഴിക്കാനും ഒക്കെ ഉഷാറയ്ക്കാരം
ആഹ് അങ്ങനാണ് കണ്ട കഴിഞ്ഞാ പിന്നെ ചോ പോകുമ്പോ തിന്നാനു കൂടി അത് മതി.
അതെന്നെ ആഹ്
പ്പൊ വടെ വാക്ക്യായ്.
അപ്പൊ മോ ണീച്ചിട്ടില്ലെന്നും
മ് ണീച്ക്ണ് ടി വി കണ്ടിരിക്ക്‌ണ് ണ്ട്
ഏഹ്
എത്ര നേരവോ?
ആഹ് ഓലൊക്കെ കളിച്ച്ണെന് ഒര് ലിമിറ്റ്ണ്ടാവും.
ലിമിട്ടണ്ടല്ലോ കൊറച്ചഞാ ഇമ്മറ്റാ വിളിച്ച് വരും.
ആഹ് ഒന്ന് ണവടെക്കെ. ഇവടെപ്പന്ന് അഗലവാടി കർണൈക്ക ചാര്ചോക്കുമ്പോ ഇന്ന് അഗലവാടീത്തെ ടീച്ചർക്ക് മീറ്റിംഗ്ണ്ട്ർണു.
ഔഹ് പിന്നെ പിന്നെ ആയ മാത്ര ആണെങ്കില് പിന്നെ പറഞ്ഞയക്കാ ഗതിടെ കുട്ടികളെ
ഗെതിടെന്നണെ പിന്നെ ന്നാല് നീ പാടികൊണ്ടല്ലേ തൊള്ള പൂടൂലല്ലോ പ്പന്ന് രാവിലെന്നെ ഞാ പോണില്ലാർണ് നോലോൾചാണ്
ആഹ്
ഇന്ന് പ്പൊ ഇന്നലെ പോയില്ലല്ലോ അപ്പൊന്ന് മടിയായി
ആഹ് ഒരു ദിവസം ടയതിന് ടയത്തിന് മടിന്നെ മോൾക്ക് അങ്ങനെന്ന് ശനി ഞായർ ഒരു സ്കൂള് ലീവ് ണ്ടായ്നല്ലേ പിന്നെല്ലാ ദിവസങ്ങളു തിങ്കളാഴ്ച ആവുമ്പോ തൊടങ്ങും
അതെന്നെണ് അതീ മക്കളൊക്കെ ഒരു ഒരു ഇതാ തോന്ന്ണ്ട്
ആഹ് മൂത്തച്ഛന്റെ മൂത്തച്ഛന്റെ മക്കള് പിന്നെ സദാ പിന്നെ മദ്രസില്ണ് മദ്രസ് തന്നെണ് അപ്പൊ
ആഹ്
പോ ചോയ്ക്കാത്രെ എന്നാ വെള്ളി ആഴ്ച വാ ഉമ്മച്യേ ഇത്തെക്ക് രാവിലെ നീച്ച്ണത് ആലോയ്ച്നെകാരെ
പ്പ അതാണെ കടക്കുമ്പോ തന്നെ ഓ കാ ചിന്താഗതി വെരാണ് സംഭവെ വെള്ളിആഴ്ച അയാല് ഓൽ ക്ക് പറണാതിരി അന്നൊരു ദിവസോന്ന് ഒറങ്ങാ
ആഹ്
ക്ഷെ ഒരണക്കിന് ഞാ പറയാ ഞങ്ങകൊക്കെ കെതിടാണ് ഞാ പറയു ഈ വെള്ളിയാഴ് ഒഴവാക്കിക്കാണ് ഞായറാഴ്ചക്ക് മദ്രസ് ലീവ് ട്കണം വെള്ളിയാഴ്ച ക്ലാസ് എട്കാ ആഹ് വിരുന്നൊണോക്കാ പറയും എൻക്ക് പോ ഓൽകെക്കെ എന്തോര് സുഖാണ്റയാ ഞാനെ ഇല്ലെങ്ക എന്തോ
മദ്റസും അ സ്കൂളും വെള്ളിയായ്ചാണ് ലീവ് ണ്ടായിര്ന്നത്
ആഹ് വ്യായും വെള്ളി ഞങ്ങളെ മദ്രാസൊക്കെ എങ്ങനെണ്ചാ വ്യായും വെള്ളീം അവധി അനി സ്കൂളും അവധി ഏനി വെള്ളിയാഴ്ച ഇന്നട്ട ഇതുപോലെ അമക്ക് വിര്ന്നൊവാനൊക്കെ നല്ല സുഖേനിയ
ആഹ് ന്ന്ട്ട് മ്മ വെള്ളിആയാഴ്ച സ്കൂൾ ട്ടെര്ണ്ടോ ഇമ്മന്റ ഈട്ടിക്കോവാന്
അതന്നെയാണ് ആഹ് സ്കൂൾട്ട് വെരുമ്പോത്തിന് മാറ്റിക്കുമ്മാരൊക്കെ
ഉം
ഹെ പോകൻ അത്രേം ബേജാർലെ ആഹ് എടുത്താവുലെ
ആഹ് അടുത്ത ആഴ്ച്ച ഏറ്യാലൊര് പത് ഒരരമണിക്കൂർട്ത്ത് അട്ക്കാണ്ട് പക്ഷെ അന്നൊന്നും വണ്ടിം വാഹനന്നുംല്ല
ആഹ് അതാണ് അന്ന് വണ്ടികളൾ നടത്തം തന്നെല്ലേയ് പ്പൊകൊരണ് നടക്ക്ണ് ഈ പറഞ്ഞ മ്മക്കെജ്ജ നടക്കാകയ്യോപ്പൊ ഇഞ്ഞിപ്പോ ഇമ്മാരെന്നും പറയണ്ട ഞമ്മളൊരു അഞ്ചിൻറ്റ് നേരം നമ്മക്ക് നടന്ന് കഴിഞ്ഞ നമ്മക്ക് അഹ് വെജ്ജ ഹൊ കൊയ്ങ്ങി
പണ്ട് നട്ന്നീന്ന സ്ഥലങ്ങളൊ കാണ്ബൊ കൊത്യകും ഇന്നലെന്റെ ഫ്രണ്ടിന് വിളിച്ചിന് ഞാന് അപ്പൊ ഞാന് ന്നസ്പോർട്സില് ഭയങ്കര ആക്റ്റീവേന്ന് ന്നല്ലോണോടിന്ന്
ആഹ് ആഹ്
ക്ഷ അന്നൊന്നും ശരീരത്തിനൊന്നും ഒര് പ്രശ്നൊണ്ടായിര്ന്നില്ല അതൊക്കെ കഴിഞ്ഞും കോളേജ് ലൈഫ്ണ്ട് തൊടങ്ങിയപ്പത്ന് തൊടങ്ങി പിസിയോടിന്റെ പ്രശ്നങ്ങള്
ആഹ് അതന്നെ
പീരിയെഡ്സ് പിന്നെ റെഗുലർ അല്ലാതിരികാ
ഉ ഉം ഈ അസുഖങ്ങള് വന്നാതന്നെണീ അമ്മളെ ശരീരം അമ്മക്ക് പിന്നെ നിയന്ത്രിക്കാല്ലത് ണ്ടാവുലെയ്
ഇണ്ടാവുലെ
അതാണ്‌ മെയിന്
ഉം എന്തോ
പൈനാല്
ന്ത്‌ കണ്ട്രോളെയ്തിട്ടാ ഞാപോന്ന്റിയോ ന്നാലും ഞാൻപറിയ പച്ചെള്ളംകുടിച്ചാലും തടിക്കണ ശരീരാൻന്റേത്
ന്നുംനോക്കണ്ടന്ന് അയ് ചെലേപ്പൊ ഞാനൊന്നും അയിന്നാണ്ടി തടിയെനെല്ല്യ
ഇല്ലലേ എന്റെ എളേച്ചി അങ്ങനേടി അയ്‌ന് തടിചാൻ പൂതിയണ്ന്നറിയോ എന്ത്മാതിരിത്തിന്നും ന്നറിയോ
എല്ലാരും പറയുന്നെ ക്ഷെ ഇന്ക്ക്ണ്ണി അങ്ങനെ വാരിവൽച്ച് തിന്നല് ഇൻക്കറീല്ല അതാണ് മെയിന് ഇൻക്ക് തിന്നാൻ കഴ്യൂല
തോളെങ്ങനെറിയോ നേരം വെൾത്ത് ഒര് ഞങ്ങളൊക്കെന്ന് ഇണ്ടാക്കിവരുമ്പോതീന്ന് ഓള് ഒരുഏഴണിആകുമ്പോതിന് തൊടങ്ങും ചായട്ച്ചല്ലെ ചായട്ച്ചല്ലേറട്ടോ ന്ന്ട്ട് ഞങ്ങളറിം ഇജ്ജ് കുടിചോറിട്ടോ ന്ന്ട്ടപ്പോന്ന് കുട് ചുട്ടോ ഏഹ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് കുട്ട്യേളെക്കെ പറ്ഞ്ഞയച്ചിട്ട് ഞാനും മുത്തച്ചിരിക്ക അപ്പളും ഞങ്ങളൊപ്പര്ന്ന് കുട്ച്ചും പത്ത് മണി ആവുമ്പോതിന്ന് ഓളറിം ചോറ് കഞ്ഞിട്ച്ചല്ലേ കഞ്ഞിട്ച്ചല്ലെച്ച്ടടക്കും ഇതപോക്ക് ഇന്ക്കും മൂത്തച്ചിക്കും ആ പത്ത്പെയിനൊന്ന്ണിആഉമ്പ തിന്നഴിഞ്ഞ ആ തീറ്റന്നെ ഉള്ളൂട്ടോ പിനെച്ചയ്ക്കില്ല
അതന്നെടി ച്ചങ്ങനേണ്ണി ച്ചിരാവിലെ പത്ത് മണിയാവും ഞാൻ ചായട്ച്ചാൻതന്നെ അതോ മാണോ മാണ്ടെചാർച്ച്ള്ള തീറ്റിയാണ് ഇങ്ങട്ടെ ല്ലാരും ഇന് ക്ക്മൂന്നുട്ടിള്ണ്ടാർന്ന് ഇന്നാളൊരീസം ഒരു ഉസ്താദ് വന്നുട്ടോ ഇങ്ങനെ ബെല്ലെട്ച്ച് കാണ്ട് പിരിവിനന്നതാണ് ആ ഉസ്താദ് ന്ന്ട്ട് ആഹ് ഉസ്താദ് വന്നപ്പോ ഞാനിതെമാതിരീ ചെന്ന്കാണ്ട് ഞാന്റെ ഹസ്ബൻഡറ് വെര്ന്ന സമയായിക്ക്ണ് അതാണ്ജാര്ച്ച്കാണ്ട് ഒർക്ക ഒർക്കത്ത്‌ പിരാന്ത്ല് ചിട്ട് തട്ടടാതെ വേം പോയി നീചെയ് നീച്ചോ കണ് മൂപത് മൂപ്പരാക്കാനെ മുന്നില് ചെന്ന്തും വതിലാൻഡ്‌തൊർക്കല്ലിയാളെ കണ്ടപ്പോ മ്മേം അവുത്ക്കെന്നെപോയി അമ്മളോർക്കാത്തടി ഇണ്ടാവൊല്ല ആ ടൈമിങ്ങാണ് അപ്പൊ അത്ചാർച്ച് കർട്ടന്റെ ഉള്കൂടെ ആരാ നോക്കിതുല്ല ഞാവേം പൊയ്ക്കാണ്ട് വേണ്ട്തൊർന്നോടുത്തു ന്ന്ട്ട്ഈ മോല്യേര് മ്മാനെ വ്ൾച്ച്ർഞ്ന്നോട്‌ അയില് ഇജ്ജാണ്ട് ചിരിയെന്നുട്ടോ ഞാനതും മുണ്ടാതെ പോയാണ്ട്തട്ടട്ട് പോന്നു അപ്പോന്നോടോയിച്ച് യെണോ അപ്പൊ തട്ടിട്ട് വന്നാരെഇന്നോടോയിച്ചു ടെമ്മമോളെയ് ഞാംപർഞ്ഞ് ഞാനന്നെണ് വീട്ട്തത് അർഞ് അപ്പ അല്ലഅന്ക്ക് എത്രകുട്ടിയാൾണ്ടോയിച്ചിന്നോട് അപ്പൊ ഇയാക്കെന്നെ അത്ഭുതേ കണ്ടോക്കുമ്പ അപ്പോ തടില്ലാൻറ്റടി അഹ് പ്രായംമതിച്ചത് നമുക്ക് കൊറ്ച്ചൊകൊരു ണ്ട്ന്ന് തോന്നണം ന്നെണെങ്കിൽ കുറച്ച് തടിയഇതൊക്കെ മാണം ഞാൻ വേറ്റപ്പടുത്ത് ഒന്നും ഞാൻ നോക്കില്ല പഷെ ഇപ്പ ഞാൻ കുറച്ച് നന്നായിട്ട്ണ്ട്ന്നറീ എല്ലാരും പോണലൊക്കെ കൊറച്ചൊരു
തരും
നോക്കിയന്ന്പ്പത്രേ നാപ്പതോ മുപ്പത്തഞ്ചോ
ഇന്റളച്ചി മുപ്പത്താറ് കീലോനള്ളത് രണ്ട് കുട്ട്യാളെ ഇതേപോലെ തള്ളേണ്
മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചിലോനാവുന്നുണ്ട് അയ്ന്റെ അടിയ്ൽ ആഹ് ഞാൻന്റെ ടീൽ മുപ്പത്തഞ്ച് കിലോനീനി എന്നട്ടല്ലോ ആര് പറഞ്ഞങ്ങ ഈ മോല്യാരി നോട് ഇട്ത്തേക്ക് പറഞ്ഞു ഇങ്ങളെ കണ്ടാൽ മൂന്ന് കുട്ട്യാൾ ഇണ്ടന്ന് പറീല്ലട്ടോ
ഓളത് അതന്നെ അവസ്ഥ എന്ത് തിന്നാ അവർക്ക് പറക്കെ എന്ത് തിന്നാ പള്ളർച്ച്
ആഹ് ഇങ്ങോട്ട് ഈ ഇതൊക്കെ തിന്ന് ഇയാള് ഈ പിരിവൊക്കെ കഴിഞ്ഞ് പോയപ്പോ എന്നോട് അടുത്തേക്ക് പോരാ അത് മൊല്യരാ ഡീ ഇന്നട്ട് ഇയാള് ടുത്തേക്ക് പറയന്നോട് നിങ്ങൾ സന്തൂർ മമ്മി തന്നെയാണ് അസ്സൽ സന്തൂർ മമ്മിയാണ് ഇങ്ങക്ക് ന്ന് പറഞ്ഞക്കാണ്ടങ്ങട്ട് പോയി. ഇച്ച് ഈ ഉസ്താദ് പറഞ്ഞത് കേട്ടപ്പോൾ ഓർച്ചാതി ആയി പിന്നെ നഞമ്മക്ക്നെയാണല്ലോ ഒരു മൊല്യമാരൊക്കെ വന്ന് നമ്മോട് അങ്ങനെ പറയ്മ്പോ എന്തോ പോല മൊല്യമാരി പറഞ്ഞ അങ്ങനെന്നും പറയില്ലല്ലോ ആഹ് ഇങ്ങിട്ട് ഇയാളുടെ ഇടുത്തേക്ക് പറയാനോട് ഇങ്ങള് അസ്സല് സന്തൂർ അമ്മിന്നെയാണ് ട്ടൊ അയിൽ ഇച്ചഞ്ച ആഹ് മൂന്ന് കു കുട്ട്യാള്ണ്ട് എന്ന് പറയ്മ്പോ അത് എല്ലാവാരും പറയും ഇന്ന കണ്ടാ എല്ലാവാരും പറയും അല്ലെങ്കിലിൽ ഇപ്പൊ സ്വാഭാവികമായിട്ടും പറയണാണ് അന്ന കണ്ടാ മൂന്ന് കുട്ട്യാൾണ്ടെ ന്നും പറീല്ലന്ന് പറയും
നമുക്ക് ഏകദേശം ഒക്കെ ഇതാകാലോ എല്ലാരും ഭാഗത്ത് തടി തന്നെ ഉള്ളൂ പക്ഷെ എനിക്ക് ഞമുക്ക്
ഉം
കാകൂനൊക്ക എങ്ങനെ വെച്ച കഴിഞ്ഞാല് കൊറച്ച മോടാനായിട്ട് നടക്കുന്നത് അഹ് ഷ്ടം
ആഹ് ആഹ് ആഹ്
ആഹ് പിന്നെ ഞങ്ങള്ൾ പുറത്താണെങ്കിലും അവിടെയാണെങ്കിലും ഓക്കെട്ടട് വന്ന്ന്നെ പറയാം ചരിച്ചാറേട്ട ഇങ്ങട്ട പോ ഇട്ടാറ അപ്പം അപ്പൊ പിന്നെ നമുക്ക് ഈ തടി ഉണ്ടാവുമ്പോ വേറെല്ല ടീ ഷർട്ടും ഡ്രസ്സൊക്കെ ടുമ്പോ എനിക്ക് എന്തോ പോലെ ഒരു ഫിറ്റ് ഫിറ്റ് തോന്നുല്ല
ഉം ആഹ് ആഹ് ഓർക്കെ പറഞ്ഞാതി ഇനിക്കൊക്കെ പിന്നെ ഏത് ഡ്രസ്സ് ഇട ഞാൻ കുളത്തിലൊക്കെ ചാ ടാൻ പോകുമ്പോ ഇപ്പം മിന്നാന്ന് ഞങ്ങൾ കുളത്തി ചാടാൻ പോയിട്ടോ ഇവിടെ അയലോക്കത്തില്ല എല്ലാരും കുളത്തി ചാടാ പറഞ്ഞ ഇവിടെ ഭയങ്കര ഇഷ്ടല്ല സംഭവമാണ് എനിക്ക് പോവല്ലേ ചോയിച്ചപ്പ ഞാൻ മുന്നിലുണ്ട് ഞാൻ എപ്പളോ റെഡിയാണ് ഞാന് ആഹ് എനിക്ക് നീന്താൻ അറിയേ
ഇച്ച അറിയില്ല
അ എനിക്കയിനെ എന്റെ വീട്ടിലരു പയ ഒരു വലിയ ആയല്ലാത്ത ചെറിയ കോളം ഉണ്ടായിന് ട്ടോ പക്ഷെ അയിനു നമ്മള് ചെറിയ മക്കളാാവുമ്പോ തന്നെ
അങ്ങന ആ അങ്ങന കളിച്ച്താകുമ്പോ അങ്ങനെ ശീലാ വും ഇൻക്ക് പിന്നെ അടുത്ത് പൊയ ഒന്നും ഉണ്ടായിരുന്നില്ല കുറച്ച അങ്ങോട്ട പോണോ ഇ
ആഹ് ഇത് ചെറിയ കുളാണ് പക്ഷേ ഞങ്ങൾക്ക് വെള്ളൊന്നും ഇല്ലാത കൊണ്ട് ഞങ്ങൾ കുളി ഒക്കെ ആഹ് കുളത്തേ ചെന്നിട്ടാ കുളിക്ക വെള്ളം തന്നെഞങ്ങളവിടന്ന് മുക്കിക്കണ്ട് പോകല്ല അപ്പൊ അങ്ങനെ ആവുമ്പോ മ്മള് പഠിക്കും ചെയ്യുവല്ലോ അങ്ങനെ പഠിച്ചത് അങ്ങട്ട് ആഹ് എന്നട്ട് ഇന്നലെ അതേ ഞാനൻ ഇതേമാതിരി ഞങ്ങൾ കൊളത്ത് പോയി ഒന്നര മണിക്കാണ് പോണത് ട്ടോ ഒന്നേരല്ലോ ഒന്നേ മുക്കാലയിക്കണ പോയപ്പോം നമ്മള് കുട്ടീനും അന്ന് അംഗലവാടിക്കും പറഞ്ഞച്ചിട്ടുണ്ട് അംഗവാടിൽന്ന് കൊണ്ട് വരാ ടൈ ആയപ്പോന് പോരാന്ന് കാണ്ട് പോകാണ് പോയാണ്ട് കൊഴപ്പവില്ല ഈ മാക്സ് ഒക്കെ കളിച്ചിട്ടടി പാന്റും ടീഷർട്ടു ഇട്ടാണ്ടല്ലേ ചാടണത് ആരുല്ല ഒരു ആൺമനുഷ്യമാര് ആരുണ്ടാവില്ലാനേരത്തെ അയ്ലൊരു അയ്ല് രണ്ട് മൂന്ന് കാക്കാരുണ്ട് അയിലാ കാക്കാര് ഇങ്ങ വർത്താനൊക്കെ പറഞ്ഞുങ്ങാണ്ട് ഇങ്ങ നിന്നേല് എന്റെ അയലോക്കത്തത്തെ പെണ്ണിനോട് ചോയ്ച്ച് അല്ല ഈ മോളെ കല്യാണണ്ടാക്കുവോ ചോയ്ച്ച്
ആഹ് അപ്പൊ കെട്ടിച്ചരുന്ന് പറഞ്ഞാ മതിയാനു
അയ്ല് ഇവല് എടുത്തേക്ക ആഹ് കെട്ടിച്ചര്ന്നണ്ട് തെരക്കേടില്ല മൂന്ന് കുട്ടികളെ നിങ്ങള് ഏറ്റെടുത്താ മതി ആഹ് നിങ്ങള് ഏറ്റിട്ട് ഏറ്റെടുത്താ മതിയാർന്നു ഇന്നീ ഓക്ക് കുട്ടികളുണ്ടോ അപ്പ ത്താ ആ താത്താക്ക് മരുമോളാക്കാൻ ചോദിച്ചതാണോല്
ആഹ്
നിങ്ങള് ആരെങ്കിലും മോളാണോ ചോയിച്ച് പിന്നെ അയ്ന് ഇവരെല്ലാരും കൂടിയ ആയൽവക്ക കാരും അല്ലെ ഒക്കെ അങ്ങട്ട് ചിറിച്ച് അ പിന്നെ അവിടെ ഒരു കൂട്ട ചിറിയായി
ഹേയ്
അയ്റ്റങ്ങളോടും പറഞ്ഞപ്പ അയ്റ്റങ്ങളും പെരിംഞ്ചീരി യാ ഓളക്കണ് ഓള
തീരെ തോൽച്ച്വിടാ ഓൽടെം കോലം അത് തന്നെണ് ന്റെ ഹെയർ ന്റെ മോളുണ്ട് മുപ്പത്തിരണ്ട് കിലോന്
അന്റെ മോളോ
ആഹ്
അഹ് ആഹ്
പത്ത് വയസ്സായിട്ടൊള്ളല്ലോ
ആഹ് ആഹ് ഓക്ക്‌ എത്ര വയസ്സായടി
പത്ത്
പത്തുയച്ചല്ലേ ആഹ് എന്റെ വല്യ കുട് ട്ടീന്റെ ഒരു വയസിന് മൂപ്പുള്ളു അന്റ് അന്റെ കുട്ടീ എന്റെ കുട്ടിയായിട്ട്
ആഹ്
ന്റെ വല്യോന് പന്ത്രണ്ട് പയ്നൊന്ന് വയസ്സ്
ആഹ്
ഇപ്പോ പൈനൊന്നാമത്തെ വയസ്സ് ഓന് എടി ഏഹ് ജ്ജ് അയ്ന് ച്ചൊല് കുട്ടികള് ഡീപ്ര ഇത്ണ്ടാവും ശരീരണ്ടാകുവേ
ആഹ് പത്ത് പത്ത് കഴിഞ്ഞിട്ടില്ലട്ടോ പത്ത് ആഗസ്റ്റിക്കേ കഴിയൊള്ളൂ
ആഹ് അയ് ചെല കുട്ടികളുണ്ടാവും ന്നായിക്കോട്ടേ എന്നാ ഞാൻ പ് ഇപ്പ വിളിക്കട്ട എൻക്ക്
ആയിക്കോട്ടെ
ആഹ്